ഹലോ
ആഹ്
എന്താണ് വിശേഷം
സുഖാണ് കൊഴപ്പല്ല്യ മഴക്കണ്ടാ എഴുനേറ്റിക്കണ് മായൊക്കെണ്ടാ
ആഹ് എഴുന്നേറ്റ എഴുന്നേറ്റും എഴുന്നേറ്റ് ഇങ്ങനെ മടി പിടിച്ചിരിക്കുവാ മഴ മഴ്താരണം ഇങ്ങനെ മടി പിടിച്ച രിക്ക ഒന്നും ചെയ്യാണ്ട് ഇന്ന് ഒരാൾക്ക് സ്കൂലില്ല ഒരാൾക്ക് സ്കൂളി പോണം
ആഹ് എന്താ എന്തോ ഒര അ എന്താ അവധിയ ഇണ്ടാ
ആഹ് ഇന്നെന്തോ മറ്റേ മറ്റേ ക്രിസ്ത്യാനികളുടെ എന്തോ പെരുന്നാളോ അങ്ങനെ എന്തോ ഉണ്ട് അപ്പോ ഒരാൾ പഠിക്കുന്നത് പള്ളി സ്കൂളിലാ അപ്പോ അയാൾക്ക് പോണ്ട ഇന്ന് മൂത്ത ആൾക്ക് പോണം
സ്കൂളിൽ എല്ല അവധി ഉള്ളൂ
ആഹ് അതെ അതെ
ആഹ്
പിന്നെ നിങ്ങള് ജോലിക്ക് പോകണ്ടേ
ഞാൻ ജോലിക്കൊന്നും പോനില്ല വീട്ടിലിരിക്കാണ് ഞാൻ ചോദിച്ച ബേ അങ്ങനെ ബാങ്ക് ന്തെങ്കിലും അവധി ണ്ടാന്ന് ചോയ്ക്കാ അതൊന്നുല്ലല്ലോ
ഏ ബാങ്ക് വതി ഒന്നുമല്ലന്ന് ഒന്നുല്ല ആഹ് അത് എന്തോ ഏതോരു എന്താ പറയാ അവരുടെ പുണ്യാളന്റെ പെരുന്നാളോ അങ്ങനെ എന്തോ വാണ് അപ്പൊ ഇല്ല ഉം
അത് ശരി
ഉം പിന്നെ കുട്ടികളൊക്കെ സുഖമായിട്ടിരിക്കുന്നാ
ആ സുഖാണ് കുഴപ്പല്ല ങ്ങനെ പോണ് ണ്ട് കാലാവസ്ഥ കുട്ടിക്ക് പനിയൊക്കെയിന്ന് പനി മാറി ഭേദണ്ട് ഈ മറ്റേ തക്കാളിപ്പനി ണ്ടാവൂലെ
ആ ആഹ്
പൊന്തിട്ടേ അയ്ൻ്റെ അയിന്റെക്കെ ഒരു ബുദ്ധിമുട്ടിലാണ്
ഓ ഓ ശരി ശരി ഇപ്പോഴും അതൊക്കെ ഉണ്ടോ പണ്ട് ന്റെ മോന് കൊറേ നാള് മുന്നേ അതായത് ഒരു ചെറിയ ഒരു വയസ് ആ സമയത്തൊക്കെ ഇതുപോലെ തക്കാളിപ്പനി നറച്ചിങ്ങനെ മറ്റ ചിക്കൻബോക്സ് പോലെ അതേപോലെ ഭയങ്കരായിട്ട് പാട്കള് ഇത് ക്ക അതേപോലെ വന്ന് അപ്പ നമ്മ പേടിച്ചു ഇതാണെന്ന് പറഞ്ഞു എന്നപ്പോളാണ് പറഞ്ഞ ഇതെല്ല തക്കളിപ്പനിയാന്ന് പറഞ്ഞു പക്ഷെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പാടൊക്കെ തനിയെ ആ തൊലി അതുപോലെ തന്നെ പൊളിഞ്ഞു പോവുകയും ചെയ്ത് വേറെ പ്രശ്നൊന്നും ണ്ടായില്ല ആഹ് അതെ ആ അത് മാറി നമ്മള ആ ഇത് വരുന്ന ഇപ്പോ നമ്മൾക്ക് പേടി തോന്നും ഇത് ഈ പാട് ഇനി പോത്തില്ലേ അങ്ങനെ തോന്നും പക്ഷെ ഒരുകൊഴ പുലാണ്ട് ആ കറക്റ്റ് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ അതങ്ങട് പോയത്
ആ ലോഷത്തെക്കാണ്ട യിന്നില്ലേ
ആഹ് ണ്ടായിരുന്നു ണ്ടായിരുന്നു അത്ണ്ടായിരുന്നു തേക്കുന്നുണ്ടായിരുന്നു
ആഹ്
ഉം പിന്നെ അപ്പതേ നീ രാവിലത്തെ ജോലി തുടങ്ങിയാ അതോ
ആഹ് ദാ അടുക്കളേല് ഇമ്മ ഇണ്ടാക്ണ്ട്
ആഹ് ആഹ് ഞാൻ ദേ ഇവിടെ ഇനി ചെയ്യണം എന്തെങ്കിലും ചെയ്യണം ആകെ ഒരു മടി ഞങ്ങള് നാലു പേര് മാത്രേ ഉള്ളൂ രണ്ട് കുട്ടികളും ഭർത്താവും ഞാനും
ആഹ് ഭർത്താവേവിടെ ന്നിട്ട്
ആൾക്ക് ആളൊരു വണ്ടി ഓടിക്കുവാണേ അപ്പോ ഇന്നലെ വന്നില്ല രണ്ട് ദിവസം കൂടുമ്പളേ വരുള്ളൂ
ഏഹ്
ആഹ് അപ്പൊ ആള് ഇന്നില്ല അപ്പൊ രാവിലെ ഞങ്ങങ്കൾ വണ്ടി ഓടിക്കുവാ
ആഹ് ആഹ് എവിടെയാണ് എന്തിൻ്റെ എന്തിൻ്റെ കമ്പനി അങ്ങന
ആഹ് കമ്പനിയിലാണ് ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്യണ പാത്രങ്ങളുടെ ഒക്കെ ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്യണത്
ഏഹ്
ഉം അപ്പൊ ആള് വരുമ്പോത്തേക്കും ആഹ് വൈകി ര രാ ത്രി വൈകി വരത്തുള്ളൂ പിന്നെ ആഹ് എല്ലാ ദിവസവും ഇല്ല രണ്ട് ദിവസു കുടുംബൊകെ അങ്ങനൊക്കെ വരുള്ളൂ
ഉം
ഉം അപ്പൊ ഇന്നിപ്പം രാവിലെ ഇനി ചായേടെ പണി നോക്കിയേ ഒരാളെ കൊണ്ടുപോയി വിടണം ഞാൻ ഒരാളാ എട്ട് എട്ടിലാണ് പഠിക്കുന്നേ അപ്പൊ ഞാൻ നേര ത്തെ പഠിച്ചിരുന്ന ക്ലാസ് ഏഹ് പഠിച്ചിരുന്ന അവിടുന്ന് മാറ്റി വേറെ ഇതേ സ്ഥലത്തേക്ക് മാറ്റി എട്ടാം ക്ലാസ്സായപ്പോ അപ്പൊ എനിക്ക് അത്കൊണ്ട് ഇപ്പോ ഈ ആൺകുട്ടിയും കൂടെയായതുകൊണ്ട് ഭയങ്കര പേടി ഇപ്പോഴത്തെ കാലം നന്നായിട്ട് ശ്രദ്ധിക്കണമല്ലോ അപ്പൊ അത് കാരണം ഞാൻ തന്നെ അവനെ കൊണ്ട്പോയി വിടും വൈകീട്ട് ഞാൻ വിളി ക്കാൻ വരും കാരണം തുടക്കായതുകൊണ്ടേ ഒരു പേടിയാണ്
ആഹ് ശരി എവിടെ എൽ കെ ജിയിലാ
ഇല്ല എട്ടാം ക്ലാസില് എട്ടാം ക്ലാസില്
അത് ശരി
ആഹ് അപ്പം ഇപ്പീ കേക്കുന്നതൊക്കെ ഭയങ്കര ഇതാണല്ലോ കഞ്ചാവും ഇതും ആഹ് ഭയങ്കര പ്രശ് നങ്ങളൊക്കെയാണല്ലോ അപ്പൊ പിള്ളേർക്ക് അതിനുള്ള ഒരു ഇതൊന്നും ആയിട്ടില്ല ഇവര് ഈ ആ എന്ത് പറഞ്ഞാലും വിശ്വസിക്കാം അങ്ങനത്തെ ഒരു ആ ടൈപ്പാണ് മൂത്താളെ
ഏഹ് ഒരാള് അതെല്ലപിന്നിപ്പോ കൂട്ടുകാരന്മാരയിലെ കൂട്ടുകാരന്മാരിൽ ആരേലും ഒരാൾ ബെടക്കായാൽ മതി
അതെ അതെ അതുകൊണ്ട് എനിക്കൊരു പേടിയാ കാരണം നമുക്ക് ഇപ്പ ഉള്ള കൂട്ടുകാരെയൊന്നും നമുക്ക് അറിയത്തൂല്ലല്ലോ പിള്ളേർക്കും അധികം പരിചയമായിട്ടില്ല സ്കൂൾ തൊറങ്ങി കുറച്ച് ദിവസല്ലേ ആയുള്ളു അപ്പൊ അത് കാരണം ഞാൻ കൊണ്ടുപോകും കൊണ്ടുപോയിട്ട് പിന്നെ ബസ്സ് ഇറങ്ങിട്ട് കുറച്ച് നടക്കാനുണ്ട് സ്കൂളിലേക്ക് അപ്പം അത് കാരണം ഞാൻ കൊണ്ടുപോയി ഉം കൊണ്ടുപോയി കൊണ്ടുപോരും അങ്ങനെയാണ് പോണത് ഇനിയിപ്പ ആളെ വിളിച്ചിട്ടില്ല എണീപ്പിച്ചിട്ടില്ല കാരണം ആൾക്ക് ഒമ്പതേകാലൊക്കെ ആകുമ്പഴേ തൊടങ്ങത്തോള്ളൂ അപ് ഒരു എട്ടരക്കായിട്ട് ഇവിടുന്ന് എട്ടരകഴിട്ട് വിടുന്ന് പോയാൽ മതി എട്ടേമുക്കാലൊക്ക ആയിട്ട് അപ്പൊ പയ്യെ വിളിക്കാം കുറച്ചും കൂടെ കിടന്നുറങ്ങട്ടെന്ന് പറഞ്ഞു പിന്നെ ഇന്നലെ കളി ഉണ്ടായപോ വിളിക്കണന്ന് പറഞ്ഞിട്ടൊക്കെയാണ് കിടന്നത് നാലരക്ക് എന്തോ കളി ഉണ്ടായിരുന്നല്ലോ കാണാറുണ്ടോ കളി കാണാറുണ്ടോ
ഞാൻ ങാ അങ്ങനെത്തോന്നും കാണാറില്യ
ആഹ് ആഹ് ആഹ് ഇവിടെ കളി കാണാനായിട്ട് ഇരുന്നിട്ട് ആഹ് എന്റെടുത്ത് പറഞ്ഞു അമ്മേ അമ്മ വിളിക്കണോട്ടോ എന്തായാലും വിളിക്കണോ എനിക്കിന്ന് കളി കാണോന്നൊക്കെ പറഞ്ഞ കിടന്നെ പക് ഞാൻ പിന്നെ നാലര ആവുമ്പോൾ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ എഴുന്നേ ൽക്കൂല പിന്നെ കിടന്ന് കഴിഞ്ഞ അത് കാരണം പിന്നെ ഞാൻ വിളിച്ചില്ല ഇന്ന്പ്പോ എഴുന്നേക്കുമ്പോ യുദ്ധമായിരിക്കും വിളിക്കാത്തതിന്
ആഹ്
പഠിക്കാനാണെങ്കിൽ എഴ്ന്നേൽക്കാൻ മടിയാ പഠിക്കാനാണെങ്കിലോ അല്ലെങ്കിൽ വേറെ എന്താവശ്യത്തിനാണെങ്കിലോ ഏഴ്ന്നേൽക്കാൻ പറഞ്ഞ എവിടാ ആരും എഴുന്നേക്കില്ല. ഇത് കളി കാണാനാന്ന് പറഞ് കഴിഞ്ഞ വിളിക്കുമ്പോ പ്പോ തന്നെ ചാടി എഴ്നേൽക്കും
ണീക്കുലെ
ഉം പിന്നെ രാത്രി പന്ത്രണ്ടരയ്ക്കും ഈ മൂന്ന് മണിക്കും ഒക്കെയാണല്ലോ കളി മൂന്ന് മണിയുടെയും പന്ത്രണ്ട് മണിയുടെ ഒക്കെ കളിയൊക്കെ ഇരുന്ന് കാണാനായിട്ട് ഒരു മടിയില്ല ആഹ് ഒറക്ക അതൊക്കെ ഭയങ്കര ഇഷ്ട ഇരുന്നു കണ്ടോളും അച്ഛനും മക്കളും അച്ഛനുള്ള ദിവസാണെങ്കി അച്ഛനും മക്കളും കൂടി ഇരിക്കും ആഹ് ആഹ് ടി വി യുണ്ട് ടി വി ഇരുന്നു കാണും ടീവിയില് ഇരുന്ന് കാണാൻ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ചായയൊക്കെ വെച്ച് തന്നെ താനെ ചായയും വെച്ച് തിളപ്പിച്ച് എല്ലാരും കൂടി ഇരുന്ന് ഞാനൻക്കെ അവിടെ കിടന്നുറങ്ങും എനിക്കങ്ങനെ അത്ര വലിയ പ്രാന്തില്ല ഇതിനോടൊന്നും. ഉം ന്നെ വല്ലപ്പോഴും അതുല്ല ഈ ഒറ ഒളിച്ചു കാണാനുള്ളൊരു മനസ്സൊന്നുല്ല.
ഏഹ്.
ഒറക്കൊച്ചിരി വി പ്രാന്താണ്. ഉറക്കത്തോടെ. ഒറങ്ങാൻ ഭയങ്കര ഇഷ്ടാണ്.
ഉറക്കോയ്ക്കണത് ശെരിയല്ല. ഉറക്കൊഴിച്ചിരിക്കണ നല്ലതൊന്നല്ലാ ന്ന്.
ആഹ്. തെ തെ പിന്നെ അത് പിറ്റേ സം നമുക്ക് ന്ന് ച്ചാ
ഞമ്മക്കാ ബുദ്ധിമുട്ട്. ഓര്ക്ക് പിന്നെ ഉറങ്ങാ. ആണുങ്ങൾക്ക് പിന്നിം ഉറങ്ങ. ഞമ്മക്കീ അടുക്കളേ പണിയൊക്കെ ള്ളല്ലെ.
ആഹ് തെ. അടുക്കളയില് ജോലിയുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ വേറെ സ്ഥലത്ത് ജോലിക്ക് പോകുന്നുണ്ട്. അപ്പൊ നമുക്കെല്ലാം കൂടി നമുക്ക് നടക്കൂല.
എന്താ
നമ്മുടെ എല്ലാ ഞാനൊരു സ്ഥലത്ത് ഒരു കൃഷിടെ ഒരു താണ്. സ്ഥാപനാണ്. അവിടെ ആഹ് കണക്കൊക്കെ നോ ക്കാ വേണ്ടിട്ട്. ആഹ് അയിൻ്റെ മേലിലുള്ള ഓഫീസാണ്.
ഏഹ്
അപ്പം അവിടെ ജോലി ചെയ്യുന്നുണ്ട്. അത് കാരണം പിന്നെ അവിടുത്തെ പണി. പിന്നെ ഇച്ചിരി ഇച്ചിരി സാധനങ്ങളൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്. ചെറിയ ചെറിയ സംഭവ ഒത്തിരി സ്ഥലമൊന്നുല്യ. ആകെ ഇച്ചിരി സ്ഥല ള്ളൂ. ആ ള്ള സ്ഥലത്ത് ഇച്ചിരി മറ്റേ മുളകും വെണ്ടേം തക്കാളീം അങ്ങനെയൊക്കെ കുക്കുംബറ് ആഹ് അങ്ങനെയൊക്കെ ചെറിയ ചെറിയ സാധനങ്ങളുടെ ചെറിയ ചെറിയ ഒരു കൃഷിയൊക്കെ ഉണ്ട്. അപ്പ ത് അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കണം. രാവിലെ എഴ്ന്നേറ്റ് കഴിഞ്ഞാ രാവിലെ പക്ഷെ അതിലേക്ക് നോക്കാറില്ല. ട്ടൊ. രാവിലെഅയ്നൊന്നും സമയം കിട്ടാറില്ല. വൈന്നേരം ജോലി കഴിഞ്ഞാ ഒക്കെ വന്ന് കഴിഞ്ഞ് ആ പയ്യെ അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കി പിന്നെ അടുക്കളെ കേറും. അടുക്കളേൽ കേറിയാ പിന്നെ പത്തുമണിയാവാതെ ഇറങ്ങാൻ പറ്റൂലല്ലോ.
ഇല്യ.
ആഹ്. അതാണ് പി പിന്നെ പിള്ളേരുടെ ഇത് ത് ഉടുപ്പൊക്കെ കഴുകണം. അങ്ങനെ പണികള്. രാവിലെണ് പിന്നെ ഒര്ച്ചിരി ഒരു സമാധാനത്തില് കാര്യങ്ങള് പോണത്. ആഹ് ആഹ് പിന്നെ വേറെന്താണ്.
സുഖാണ്. കുഴപ്പൊന്നില്ല. ഇങ്ങനെ പോണ് ണ്ട്.
ആഹ് ഹാ ഇവ്ട അടുത്ത മഴ ആഹ് ഇവിടെ അതെ. ഇപ്പൊ ഒരു മഴ തോർന്നള്ളു. ഇപ്പ തെ അടുത്ത മഴക്കുള്ള തുടക്കമായി.
ആയി
ആഹ് ഉം അതെ തെ.
പ തിരുമ്പാണ്ടറിയോ കുട്ടീന്റെത്. കുട്ടീന്റ് കൊറേ തിരുമ്പാണ്ട്. ഒന്ന് ഒലർച്ച ണ്ടായാ മതിയേന്. കുറച്ചഴിഞ്ഞിട്ടേ.
ഉണങ്ങാനായിട്ട് മറ്റേ ഇടാൻ സ്ഥലക്കെ ണ്ടാ.
ആഹ് ഷീറ്റ് ഒക്കെ. അല്ല ബടെ ടെറസിലേ മേലെ മേലെ ഓപ്പണ്ടർസില് തോരിടാൻള്ള സൗകര്യക്കെണ്ട്.
ആഹ് ശരി ശരി
ഉം.
ഞങ്ങളുടെ ഇങ്ങനെ ഒരു നെലയാണ്. അപ്പം ഈ ഇതൊന്നും അങ്ങനെയുള്ള സംഭവോന്നുല്ല അപ്പൊ ഒരു ചെറിയ കയർകെ ട്ടി ഞാൻ അതിന്റെ സൈഡില് ഇട്ടെരിക്കുന്നെയാ അപ്പൊ അവിടെ ഇങ്ങനെ കൊറേഷെ കൊറേഷെഇട്ട് ഒണക്കിഎടുക്കും. ആ കൊറെ എല്ലാ ദിവസവും രാത്രിയാവുമ്പോ ഞാൻ നനച്ചതിലിടും. അന്നിട്ട് രാവിലെ ആവുമ്പം. പോകുമ്പോ അകത്ത് അഴ കെട്ടി ഇട്ടിട്ടിട്ടുണ്ട്. അപ്പ അയിനാത്ത് കൊണ്ടൊന്നിട്ടിട്ട് ഫാനിട്ട്. ഇതാക്കും പിന്നെയും അടുത്ത് ഇത് വീണ്ടും അവിടെ അലക്കിടുമ്പോ അപ്പ് പ്പതിന് ഇവിടത്തെ ഒണങ്ങിയിട്ടുണ്ടാവും ഫാനിന്റടീല് പക്ഷെ ഇപ്പ മഴെ ആയതുകൊണ്ടേ ഫാൻ ഇട്ടാലും. പെട്ടെന്നങ്ങട് ഒണങ്ങാൻ പാടാ ആഒരു നനവുണ്ട്. നന്നായിട്ട് പിന്നെ നമ്മള് വീട്ടിൽ നിന്നാലല്ലേ നമുക്കാവെയില് കാണുമ്പോ ഇട്ട് വെയില ത്തിട്ട് വെയിലത്തിട്ട് എടുക്കാ പറ്റത്തുള്ളൂ ഇപ്പൊ അത് പറ്റുന്നില്ല.
ടാനും വാണം ല്ലേ.
ആ ആ അതെ, അതെ. അല്ലെങ്കി പിന്നെ വീട്ടിലാരെങ്കിലും വേണം വെയില് വരുന്നനുസരിച്ചേ. പിന്നെ ഓ എ അതുകൊണ്ട് പാടാണ്. തുണി ഒണക്കിയെടുക്കാനായിട്ട് കാരണം ഇത് ഒണങ്ങാതെ നമുക്ക് മാ റ്റാൻ പറ്റില്ലല്ലോ ഈ അഴേ കിടക്കണ തുണി ആ ഒരു മണവും വരുവല്ലോ.
ന്നാക്കണ്. ഏ
ഇന്ന് ഇനിയിപ്പോകുറച്ച് മീനൊണ്ട് ആ മീനൊന്ന് വർ ക്കണം ചെറിയ ആൾക്ക് ഉള്ളത് അത് മതി മൂത്ത ആള് അവിടുന്ന് കഴിച്ചോളും. ക്ലാസ് അവിടന്നേ. പഠിക്കന്നടുത്ത്ന്ന് കഴിച്ചോളും അതുകൊണ്ട് പിന്നെ കൊഴപ്പില്ല. എന്താണ്? ഞാനെ ഇപ്പൊ വിളിക്കാട്ടോ.
ആ ന്നയി ന്നാ ശരിഞാ വിളിക്കണ്ട്.
ശരി ശരി.